ഹലോ കേൾക്കുന്നുണ്ടോ
ആ ഉണ്ട് എന്തൊക്കെണ്ട് വിശേഷം സുഖാണ്
മഴയൊക്കെ ണ്ടോ
നല്ല മഴയാണ് ഇന്ന് രാവിലെ നല്ല മഴയാണ് അവിടെങ്ങനാ?
ഇവിടേം ഇവിടേം നല്ല മഴയാണ്
ഓ എന്റെ ഉമ്മ ഫുഡ് രാവിലെ ഞാൻ കഴി- പക്ഷ അത് പിന്നെ ന്യൂട്രീഷ്യൻ ഫുഡാണ് ഞാൻ കഴിക്കാറ്
ആ ഹ ഹ ഹ ഹ എന്താ മറ്റേ ഡയറ്റോ അങ്ങനെ വല്ലോം നോക്കുന്നുണ്ടോ
അല്ല ഞാന് പിന്നെ ഒരു ആരോഗ്യ ബോധവൽക്കരണരു ക്ലാസ് ആയിട്ട്- അഹ് പ്രവർത്തിക്കുന്നതാണ് അപ്പൊ ന്യൂട്രീഷൻ ഫുഡ് രാവിലെ ഓര് കുടിക്കുന്നു ഷേ്ക്ക് കുടിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ക്കെ ഉണ്ടോ ആരോഗ്യത്തിന്റെ ക്ലാസ്സൊക്കെ
ഇല്ല ഇവിടെ അങ്ങനാ ഇല്ല ആ അതെങ്ങനെയാ ന്യൂട്രിഷൻ സു - ഫുഡ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചന്ന് പറയാമോ
ന്യൂട്രീഷ്യൻ ഫുഡന്ന് പറയുമ്പോ ഞങ്ങൾ നമ്മളെ ആരോഗ്യത്തിന് വേണ്ടുന്ന കലോറി- വൈറ്റമിൻസുകള് ഇതൊക്കെ ഞങ്ങക്ക് സാധാരണ ഫുഡ് കഴിക്കുമ്പോ കിട്ടില്ല
കിട്ടില്ല ആ-
നമ്മള് അരി ഭക്ഷണ ആണല്ലോ അധിക-
അധികം കഴിക്കുക
അപ്പൊ അരി അരി ഭക്ഷണത്തില്- റൈസിന്റെ കൂട്ടത്തി നമുക്ക് വെണ്ടുന്ന മിനറൽസും പ്രോട്ടീനും ഇതൊന്നും- ഉണ്ടാവില്ല അപ്പോ നമ്മളെ ശൽ ആരോഗ്യ ഇന്ന് ഇത്രത്തോളം മിനറൽസ് പ്രോട്ടീന്- ഹ് പിന്ന ഇങ്ങനെഉള്ള സാ ഇതെല്ലാം നമ്മക്ക് കിട്ടണോന്ണ്ടെങ്കില് ഈയൊരു ന്യൂട്രീഷ് ഫുഡ്ഡ് നമ്മക്ക് രാവിലെ ഒരു ഒരു ഗ്ലാസങ്ങനെ കഴിച്ചു കഴിഞ്ഞാല് നമ്മളെആരോഗ്യത്തിന് വേണ്ടത് പിന്നെ എല്ലാ ന്യൂട്രീഷനും അഹ് എല്ലാ പിന്നെ പ്രോട്ടീനും മിനറലും എല്ലാം കിട്ടും
ഉം അ അപ്പൊ ഇത് ഇതെങ്ങനെ പൗഡറാക്കി അങ്ങനെ കഴിക്
അത് പിന്നെ അത് പൗഡറാണ് പൗഡറ് നമ്മള് ജ്യൂസ് അടിച്ചിട്ടാന്ന് മിക്സിയിലിട്ടിട്ട് ഷെയ്ക്ക് രൂപത്തിലാക്കിട്ടാണ് കുടിക്കുക
കുടിക്ക പാലൊക്കെ ഒഴിക്കോ ഇതിനകത്ത് പാല് ചെർ ഇല്ല
ഇത് നമ്മള് ഒരു പ്രോട്ടീൻ പൗഡറ് ഷെയ്ക്ക് മാറ്റുന്നുള്ളരു പൗഡറ് ആ അങ്ങനൊരു മൂന്ന് വിധം പൗഡറ്ണ്ടാവും അപ്പഅതില് പിന്നെ പൗഡറ് എസൻസ് മാറ്റം മാറ്റണ്ടാവും എല്ലാംണ്ട് ആവാനിലണ്ടാവും സ്ട്രോബെറിണ്ടാവും അങ്ങനെ എല്ലാത്ണ്ടാവും നമുക്കെന്താണോ ഇഷ്ടഫേവർ മാറി മാറി എന്താണിഷ്ടം അത് നമ്മക്ക് കഴിക്കാ അപ്പോഅത് നമ്മളെആരോഗ്യത്തിന് നല്ലതാണ് നമ്മള് വെയിറ്റ് ലോസൊക്കെ ചെയ്യാൻവേണ്ടീട്ട് ഡയറ്റൊക്കെടുക് ക്നില്ലേ ആപ്പൊ അഹ് ആ അപ്പൊ വെയിറ്റ് ലോസെടുക്കുമ്പോ അധികകാലം ഭക്ഷണം ഫുഡ്ഡ് കഴിക്കാത്തെയാണ് വൈറ്റ് ലോസ് ചെയ്യാം വേണ്ടി നിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ഞമ്മളെ ആരോഗ്യത്തിന് ആ വളരേ മോ ഷാണ് മ്മള് ഫുഡ്ഡ് കഴിച്ചിട്ടെന്നെ വെറ്റ്ലോസ് ചെയ്യാംവേണ്ടീട്ട് പറ്റും വെള്ളം കുടിക്ക നമ്മളെ ബോഡീലൊക്കെ ആവശ്യുള്ള വെള്ളംന്നൊക്കെ പറയുന്നത് ശരിക്ക് പറഞ്ഞാല് എഴുപത്തഞ്ച് ശതമാനം വെള്ള ആവശ്യാണ് അത് എല്ലാർക്കും വെള്ളകുടിക്കാനറിയാ പക്ഷേ എങ്ങനെ കുടിക്കണോ എത്ര കുടിക്കണോന്നറീല്ല
ഇല്ല ഉം ഉം
സാധാരണായിട്ടെല്ലാരും കുടിക്കൊല്ലോ എന്താലും നമ്മക്ക് ദാഹിക്കുന്നസമയത്ത് പോയി ട്ട് വെള്ളംകുടിക്കും പക്ഷെ അത് പോരാ കാരണം നമ്മള് ഈ നമ്മള് വെറ്റ് എത്രയാണോ അതിന് കണക്കായിട്ടുള്ള വെള്ളം നമ്മക്കാവിശ്യാണ്
ആവശ്യാണ്
ആ കാരണം പ്പൊ ഓര് ഏ ഇരുപത് കിലോ തൂക്കമുള്ള ഒര് വ്യക്തിക്ക് ഒരു ലിറ്റ്റ് വെള്ളം അത്യാവിശ്യ
ഉം ഉം ഉം
കുട്ടികൾക്ക് ഇരുപത് കിലോ നാപത് കിലോ അറുപത് കിലോ ഇപ്പോം മാക്സിമം നമ്മളിപ്പോരു അറുപത് കിലോ തൂക്കലുള്ളൊര് നമ്മളൊക്കെ പോലുള്ള ആളാണെങ്കി ന്താലും മൂന്ന് ലിറ്റ്റ് വെള്ളം
കുടിക്കും കുടിച്ചിരിക്കണം ഈ വെള്ളം വെള്ളം ഒരുപാടായി കഴിഞ്ഞാല് ഈ കിഡ്നിക്കെന്തോ
ഒരുപാടായി കഴിഞ്ഞാല് സ്റ്റോണ് സ്റ്റോണ് വരും
വരും ഉം
കൊറഞ്ഞാലും സ്റ്റോണ് വരും രണ്ടും അതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്
അപ്പൊ ഈ വെള്ളം നമ്മള് ആ ഒറ്റയടിക്ക് ഇങ്ങനെ ഒരുമിച്ച് കുടിക്കാൻ പാടില്ലാ
നമ്മള് ചിപ്പ് ശിപ്പായിട്ട് പച്ചവെള്ളം മാത്രം കുടിക്ക പച്ചവെള്ളം കുട് ക്കുമ്പോ നമ്മള് ഇങ്ങനെ വലിച്ച് കുടിക്കുന്നുണ്ടല്ലോ
ആ
കുടിക്കാൻ പാടില്ല നമ്മളൊരു ചൂട്ള്ള ഒരു ചായയും വെള്ളവൊക്കെ കുടിക്കുന്ന പോലെ ശിപ്പ് ശിപ്പായി കുടിച്ച് കഴിഞ്ഞാല് ഞമ്മക്ക് വെള്ളം കുടിക്കുന്നെനുള്ളൊരു ബുദ്ധിമുട്ടരൂല്ല.
പറ്റൂല ഉം ഉം ഉ ഉ
അതൊക്കെ മ്മക്ക് ഒരുഗ്ലാസിന്റെ കൂടെ ഒരു ഗ്ലാസുംകൂടി കുടിക്കുമ്പോ എന്തോ വയറൊക്കെ സ്തംഭനംപോലെ തെ ആവുന്നില്ലേ.
അതെ അതെ അതെ.
ഇങ്ങനുള്ള രീതിയിലൊക്കെ വെള്ളം കുടിക്കുമ്പോ ഓൾറെഡിനമ്മളെ ബോഡിക്കാവശ്യമായിട്ട് അതെല്ലായിടത്ത്ത്തെതും ചെയ്യും. ആ ഒരു ടയേർഡ്ണ്ട്.
അതെ വെൾ വെള്ളം നിന്ന് കുടിക്കാൻ പടില്ല ഇരുന്നു.
നിന്ന്കൊടുക്കാനുംപാടില്ല. ഇരുന്നിട്ട് ഒരുത്തിൽരുന്നിട്ട് കുടിക്കണം നിന്ന് ആ അതുംവൈകുന്നേരംആറ് ആറ്മണി ഏഴ്മണിൻ്റെ ഉള്ളിലായിട്ട് ഞമക്ക് ആവശ്യുള്ള വെള്ളം ഞമ്മള് കുടിച്ചിരിക്കണം. അല്ലെങ്കിൽമ്മക്ക് ഒറക്കത്തൊക്കെ ബാധിക്കും. ശരിയാവില്ല. ശരിക്ക ഒറ ഉറക്കൊക്കെങ്ങനെയാണ് മ്മളെപൊടിക്കാവിശ്യമായ ഉറക്കന്നൊക്കെ പറയുന്നത് ഒരു പത്ത്മണിക്കുറങ്ങി വൈ രാവിലെരഞ്ച്മണി വരെഒറക്കണം ആ പത്ത്മണിക്ക് ഒറങ്ങണങ്കില് വൈകുന്നേരത്തെഫുഡ് ഒരേ
ഏഴ്മണിക്ക് കഴിക്കണം ഉം അതെനമ്മൾ ഒറങ്ങാൻ പോവുന്നെന്മുമ്പ് ഫുഡ് ദഹിച്ചിരിക്കണം
പക്ഷെപ്പ അങ്ങനെല്ലല്ലോ ഇപ്പൊ ഫാസ്റ്റ്ഫുഡിന്റെ ബാക്കിലല്ലേ എല്ലാരും
പിന്നെപിന്നെ രാത്രിയാണ് തട്ടുകടയിലെല്ലാം
തട്ടുകടേൽ ഭയങ്കര തെരക്ക് അതാണ് രോഗികള്കൂടുന്നത് എന്തൊക്കെരോഗങ്ങളാവരുന്നത് അത് ആരുംഅത് മൻസിലാക്കുന്നില്ല
ഓരോ ഓരോ ഹോട്ടല് വരും അതിന്റെപ്പുറത്ത് ഒരാ ഹോസ്പിറ്റലും
അതെ അത് ഹോട്ടൽന്നൊക്കെണ്ടാക്കുന്ന ഭ ഭക്ഷണങ്ങള്ഞമ്മക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാ ഒരു ആ ഒരു സ്മെല്ല്ല് പക്ഷെ അതിനെന്താണ് അതിന് അതിന്റെബാക്കില് വരുന്നുന്നത്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല
അതെ അതെ അവരെന്തെങ്കിലൊക്കെ
അത്എന്തൊക്കിലൊക്കെ അതെ അതൊണ്ടല്ലേ ആ ഒരു ഞമക്ക് നാവിന് രുചി കിട്ട
കിട്ടുന്നത് അതെ പക്ഷെത് നമ്മളെ ആരോഗ്യത്തെഎത്രത്തോളം ബാധിക്കും
ബാധിക്കുന്നെന്നാരും മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാക്കിയാണെങ്കില് നമുക്കെല്ലാവർക്കും അറിയാ എന്ത് കഴിക്കണം എങ്ങനെകഴണം പക്ഷെ ആർക്കൊരു തിരിച്ചറിവില്ല.
ആ അറിയാ എന്നാലുംപക്ഷേ നമ്മള്തിന്റെ മണം കേക്കുമ്പം
അതെ അതിലേക്ക് ക്ഷെ അതേ ഫുഡ് ഞമുക്ക് വീട്ട്ന്നൊക്കെ ക്കണ്ടാക്കി കഴിച്ചാല് അത്രയും ധൈര്യത്തോടെ കഴിച്ചൂടെ.
അതെ അതെ കഴിക്കാം. പക്ഷെ അത്രയുംടേസ്റ്റ് വരില്ലെന്നേ ഉള്ളൂ.
ടേസ്റ്റില്ലാന്നെല്ലുള്ളൂ പക്ഷെ ടേസ്റ്റ് എങ്ങനെയാണ്ഞമ്മളെ നാവിനല്ലെ കിട്ടുന്നുള്ളൂ. കൊടലിട്ട്ിച്ചിട്ടുന്ന നമ്മടെ വയറിന്റെ ഉള്ളിലെത്തുമ്പോക്കെല്ലാം ഒരുപോലെയായില്ലേ ആ അത് മനസ്സിലാക്കുന്നില്ല. ഇപ്പകുഞ്ഞു മക്കൾക്ക് പോലുംഷുഗറ് വരുന്നത് കൊളസ്ട്രോള് വരുന്നത് പിന്നെ
അറ്റാക്ക് വരുന്നുണ്ട്.
അതെല്ലാംചെറിയ പ്രായത്തിലാണ്. ഇപ്പോവരുന്നത് ഷോക്കെല്ലാം വരുന്നതെല്ലാം. ഈ ഒറക്കംകുറഞ്ഞാലൊക്കെ ഭയങ്കര രോഗങ്ങളാ. മൈഗ്രെയിനൊക്കെവരുന്നത് ഒറക്കം കൊഴിഞ്ഞിട്ടാണ് വെള്ളത്തിന്റെ ഉപയോഗംകുറ ഞ്ഞിട്ടാണ്.
ആണ് ആ
പക്ഷെ ചിലാൾക്കാരെമൈഗ്രൈന് പത്ത് പതിനഞ്ച് വർഷായി മൈഗ്രെയിന് എവിടെ കാണിച്ചിട്ട് മാറുന്നില്ലന്ന് പറയും പക്ഷെ എവിടയും കാണിക്കണ്ടല്ല അത് ശരിക്കും നമ്മുടെ ജീവിത ശൈലി മാറ്റിയാ മതി
ആ മാറ്റന്നത് ഉം ഉം
മാറ്റി കിട്ടിയാലേ നമ്മുക്ക് രോഗങ്ങള് ഇല്ലാതാവും
ല്ല അതെ അതെ
ഇതൊക്കെ എത്ര കാന ഗുളി കുടിക്കാ
അതെ ഉളക് കഴിച്ചാല് അല്ല അതിനും സൈഡ് എഫക്റ്റ് ഉണ്ട് ഗുളിക കഴിച്ചാ ഇല്ലാത്ത അസുഖവും കൂടെ നമുക്ക് ഉണ്ടാവും
ഇല്ല പക്ഷെ അത് മാറുന്നുണ്ടോ കഴിച്ചിട്ടും
കഴിച്ചിട്ട് മാ
മാറില്ല വരും പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടരു ഫുഡ് കഴിക്കാൻ പറ്റുമോ
പറ്റില്ല പോയി
ആ അത് വരാതിരിക്കാനുള്ള ശ്രമം നമ്മൾ തന്നെ നമ്മള് ആരോഗ്യത്തെ സ്നേ ച്ചമതി ഞങ്ങൾ നമ്മള ആരോഗ്യത്തിന് സംരക്ഷിക്ക കഴിഞ്ഞാൽ നമ്മുക്ക് ഒരു അസുഖം വരില്ല
വരില്ല
അത് എത്രത്തോളം നമ്മൾക്ക് സംരക്ഷിക്കാൻ പറ്റോ എത്രത്തോളം നമ്മള് നമ്മൾ ആരോഗ്യത്തിന് ഇപ്പം മൊബൈലൊക്കെ വീണ് പൊട്ടുന്നതിന് അതിന് സ്ക്രീൻ കാർഡ് ഉപയ് കുന്നുണ്ട് കവറ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നമ്മള ആരോഗ്യത്തിന് വേണ്ടിട്ട് നമ്മളും ഒരു സംരക്ഷണം കൊടുക്കണം
അതെ അതെ അതെ
അതിന് വേണ്ടീട്ട് കുറെ അങ്ങനെയുള്ള അറിവുകളൊക്കെല്ലുണ്ട് പക്ഷെ അതൊന്നും ആരും മനസ്സിലാക്കാ തൊണ്ടാന്നു ഒരുപാട് ഫോണിലൊക്കെ റീൽസൊക്കെ ഇങ്ങനെ കാണുന്ന ടൈമില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺ ണ്ട് കഴിഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക നമുക്ക് ബോധം ഉണ്ടാവും ഞങ്ങളോ ഇങ്ങനെയായി അങ്ങനെയല്ല എന്നാലും മക്കൾക്കെങ്കിലും നമ്മുക്ക്
ഉം പറ്റും പറ്റും ഉം പക്ഷെ ഇപ്പത്തെ മക്കൾക്ക് എന്താ ഈ ല്ല ഫുഡ് ഒന്നും വേണ്ടല്ലോ
വേണ്ട അവർക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡിന കളിയും ഹോട്ടലില് ഫുഡാണ് ഇഷ്
അതേ പിസ ബർഗർ ഇതൊക്കെയ അവനിക്ക് ആ
കുന്ന കണ്ട് കഴിഞ്ഞാലും അതുണ്ടാക്കുന്ന അവരോട് ചോദിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ കഴിക്കൂല പക്ഷെ മക്കൾക്ക് അതില്ലാണ്ടാവില്ല ഏറ്റവും കൂടുതൽ പ്പോ രോഗികളാകുന്നതും ഇനി ഇനി അങ്ങോട്ട് ഈ ഫോൺ ഉപയോഗമൊക്കെ മക്കളതിലാണ് കൂടുതൽ
കൂടുതലാണാണ്
ഒരു കണ്ണിന് പോലൊ ഒരു അസുഖം വന്ന് കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നില്ല അത് അത്രയും ഇത് എന്താ പറയുക ഒരു ഭയാനകരാണ് കാരണം നമുക്കൊരു ചെറിയൊരു നേരിയ പാളിയാണ് നമ്മൾ കണ്ണി ഉള്ളിൽ അതൊക്കെ എന്തെങ്കിലും ഒരു ഡാമേജ് വന്ന കഴിഞ്ഞാല് മാറ്റണമെങ്കിൽ വലിയ എമൗണ്ട് കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് ക്ക് ശരിയാക്കി കഴിഞ്ഞാലും നമ്മള മുന്നേത്തെ കണ്ണ് കിട്ടൂല പിന്നെ അതിന് വേണ്ടി കണ്ണട ഉപയോഗിക്കേണ്ടി വരും ശതൊന്നും മ മക്കൾക്ക് ഒരു കാലഘട്ടം മാറിക്കൊണ്ടേയിരിക്കുന്നതാ
അതെ
പറഞ്ഞാലും മനസിലാക്കിയെടുക്കുന്നില്ല എങ്ങനെ ആയാലും നമ്മുക്ക് മാറ്റിയെടുക്കണല്ലോ കാരണം ഞമ്മളെ വീട്ടിലുള്ള മക്കളെ നമ്മള് മാറ്റിയെടുത്താൽ മറ്റുള്ളവര് മാറണോന്ന്ണ്ട് കാരണം അവരും പോയിട്ട് പറഞ്ഞു കൊടുക്കാം
ഓരോരുത്തരും ശ്രമിച്ചാൽ
ശ്രമിച്ചാ മാറിക്കിട്ടും അങ്ങനെയാണ് നമ്മള് മറ്റുള്ളവരെ മാ മാറ്റാനെല്ല പോണ്ടത് മ്മള് നമ്മള് അതെ അവനവൻ വിചാരിച്ചിട്ട് അവനവന്റെ വീട്ടി
മാറ്റങ്ങൾ താ അപ്പൊ ങ്ങനെ എല്ലാവരും ഒരുപോലെ ചിന്തിച്ച കഴിഞ്ഞാ ഒരുപക്ഷെ മാറ്റം ആഹ് മാറ്റം ണ്ടാവും ഉം
എന്നാ ഓക്കെ ശരി
ഓക്കേ